ആ ഹലോ കേക്കുന്നുണ്ടോ
ഹലോ
ആ ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ആഹ് ആഹ് സുഖാവായിട്ടിരിക്ക്ന്ന്
ആണൊ
ആ ആ ഇനിയിപ്പോ ഓണാ രണ്ടുമാസം ഒരു വാ രണ്ടു മാസൊക്കെകഴിയുമ്പോ ഓണം വരാൻ പോവുല്ലയോ
ആഹ് അതെ അതെ
ആഹ
പിന്നെ ഓണത്തിനായിട്ടുള്ളല്ല തയ്യറെടുപ്പുകളൊക്കെ ആയോ
ഇല്ല പന്തൊക്കെയാണെങ്കി ഓണത്തിന് ഒരു മാസം മുമ്പേ എല്ലാം ഉപ്പേരിയ ചക്കര വരട്ടി എല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ റെഡി വാങ്ങിക്കുക ണ്ടാക്കരുന്നു ഇപ്പൊ ഇപ്പൊ എല്ലാം റെഡിമെയഡ അല്ലയോ ഓണത്തിന്റെ തല ഓണത്തിന്റെ തലേന്ന് ് വാ പണ്ട ല് ഒരു മാസം മുമ്പേ പിള്ളേരും എല്ലാരും അവിടെ കളിയും പാട്ടും അത എല്ലാം ഉണ്ട്ായിരുന്നു ഇപ്പൊ അതൊക്കെ അങ്ങ് മാറിയില്ലയോ
അതാ പക്ഷെ നമ്മുടെ വീട്ടിലാണെങ്കിൽ റെഡിമെയഡ് സാധനം മേടിക്കുവല്ലേ ട്ടോ അവിടെ ഓണം ആവാറാകുമ്പോഴത്തേക്കും എല്ലായിടത്തും വ എല്ലാം നളൊക്കെ ആവുമ്പോഴത്തേക്കും ചേനയും ഏത്തക്ക എല്ലാം കൂടെ കിട്ടിട്ട് നമ്മൾ വറത്തെടുക്കുവായിരുന്നു ചെയ്യുന്നത്
അതാ അല്ലെ ഞാനിപ്പോ പൊതുവേ ഒരു കാര്യം പറഞ്ഞേ നമ്മളും അങ്ങനെയൊക്കെ തന്നൊ അല്ല ഞാൻ പൊതുവേ ഒരു കാര്യം പറഞ്ഞിയാം
ആഹ
ഇപ്പഴത്തെ രീതി അങ്ങനെയാണല്ലോ പറഞ്ഞത് പഴയ പോലെ ഓണം ഓണംന്ന് പറ അ എല്ലാം റെഡിമെയ്ഡ് ആും ഫുഡ് വരെ റെഡിമെയ്ഡ് വാങ്ങിക്കുവ
പിന്നല്ലാതെ പണ്ടൊക്കൊണെങ്കി രാവിലെ എഴുന്നേറ്റ അമ്പലത്തി ട്ടൊക്കെ പോയി കുളിച്ചിട്ട് വന്നിട്ട് അത
ഒരു ഓണ ഓണം എന്തുവാന്ദരം അതിന്റെ ഒരു അത്തപ്പൂ ഇൂടല്ലും പത്ത് ദിവസം അത്തപ്പൂവൊക്കെ ഇട്ട് ഭയങ്കര ഭയങ്കരമായി ആഘോഷവാ ഇപ്പൊ എല്ലാവ ടിമേട് കിട്ടത്തില്ല തിരുവോണത്തിന് ഊണ് വരെ വീട്ടിൽ കൊണ്ടുവരും പാഴ്സല് പറഞ്ഞാൽ നാല്പ്പത് കൂട്ടം മുപ്പത് കൂട്ടം പായസം എന്നൊക്കെ പറഞ്ഞ് വീട്ട വരും
ആഹ
ഇപ്പടത്തെ ഓണോ അന്നത്തെ ഓണം വെച്ച തരതമ്യം ചെയ്യുമ്പോ പണ്ടത്തെ ഓണമായിരുന്നു ഓണക്കളി ഓണത്തപ്പന ഒരിക്കല് ഓ ഉറിയടി എല്ലാ എല്ലാ പരിപാടിയും ഉണ്ട് ഊഞ്ഞാലാട്ടം വ അല്ലോ ഉത്സവം ഉത്സവംന്ന് പറയുമ്പോഴേ പ പത്ത് ദിവസവും ഓരോ കരക്കാര്ും ഓരോരുത്തർത്തും കൊച്ചു കൊടെ പരിപാടിയൊക്കെ വെച്ചേ
അതാ പക്ഷെ ഇപ്പഴും നമ്മക്ക് ഇവിടെ അങ്ങനൊന്നും അല്ല കേട്ടോ നമ്മക്ക ഇവിടെ ഇല്ല ഇല്ല നമ്മുക്ക ഇപ്പോഴും ഇവിടെൊക്കെ ചേട്ടന്മാരായാലും എല്ലാവരും പരിപാടിയൊക്കെ നടത്തി ഭയങ്കര പരിപാടിയ പത്ത് ദിവസത്തെ ഉത്സവം പോലെയൊക്കെ ഇവിടെ നടത്തുന്നത് ഇരുപത്തെട്ടോണം വരെ ചിലപ്പോ മൈക്കുകളൊന്നും അഴിക്കത്ത പോലും ഇല്ലായിരിക്കും
ആഹ ആഹ ഇപ്പൊ മൈക്ക് എൻ്റെ മൈക്ക് മൈക്ക് കാണുമൾ എട്ട് മണിക്ക് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ അതും പ്രശ്നല്ലേ ഇപ്പൊ
ഇല്ല അവരൊരു ഇത്ര സമയവുമ്പോ അവരങ്ങ് നിർത്തും അല്ല ഇര് ദിവസങ്ങള ഒരോ ദിവസം ആഹ ഓരോ ദിവസങ്ങളില കാര്യമാണ് പറഞ്ഞത്
ആ ഉ
അത
ഇപ്പൊ ആര് ഊഞ്ഞാലിടന്ന് ആര് ഊഞ്ഞാലാട്ന്ന് കൊറെ ഡ്ര എടുക്ക പോ അവരെ പിന്നെ കറക്കാംമായിരിക്കും ഇല്ലയോ
പിന്നല്ലാതെ ഊഞ്ഞാലിന്റെ കാര്യം പറയുവാണെങ്കിലേ ഊഞ്ഞൻന്റെ കാര്യം പറയുവാണെങ്കിൽ എന്തോ രണ്ടു മൂന്ന് വർഷത്തിനന് മുന്നേ ഊഞ്ഞാാലിട്ടായിരുന്നു അപ്പൊ അത് ഇതുരെ അഴിച്ചിട്ടില്ല പൊട്ടിയിട്ടും ഇല്ല അതിന് നമുക്ക് പ്രത്യേകിച് ഇന്നി ഊഞ്ഞാലൊന്നും ഇടേണ്ട കാര്യമില്ല
ആഹ ആഹ
അങ്ങനെ പിന്നെ ഡ്രസ്സ് ഡ്രസ്സ് ആണെങ്കി നമ്മളിപ്പ ആഴ്ചഴ്ച്ച ഇപ്പ മേടി ച്ചൊണ്ടിരിക്കുക
ആഹ
ആ പൈസ കിട്ടുക ഡ്രസ്സ് മേടിക്ക പൈസ കിട്ടുക ഡ്രസ് സ്സ് മേടിക്കാഅതാ ഹാ അതനെ ഓണത്തിന് എന്തൊക്കെയാ വിഭവങ്ങൾ ഉണ്ടാകും നിങ്ങള്
ഓണത്തിന് ആ ബന്ധുക്കരുടെ ബന്ധുക്കടെ വീടുകളിലൊക്കെ പോകവും തിരുവോണം നമ്മുടെ വീട്ടിൽ നോക്കിയിട്ട് ഈ പ്രാവശ്യം ചിലപ്പോങ്ങും പോ എന്നും എങ്ങും പോുന്നില്ല
ആണോ
ആ എല്ലാ പ്രാവശ്യവും പോകും ഈ പ്രവശ്യം പോകുന്നില്ല
ആ നമ്മക്കും അങ്ങനെയൊക്കെ തന്നെ
ഈ പ്രാവശ്യം എങ്ങും ആഘോഷമൊനും ഇല്ല
ആഹ ബംഗിന്റെ ബസുണ്ടോ ഭരണിക്ക ആ ഉണ്ട്ണ്ട് അല്ല ഇവിടെ നിന്നാൽ മതി ആ ഹലോ
ആഹ പറഞ്ഞു
ആ ആങ്ങനെ ആഹ ഓണത്തിന് എങ്ങനെ സാമ്പാറൊക്കെ
സാമ്പാർ അവിയൽ പച്ചടി കിച്ചടി മോര്
ആഹ
പായസം രണ്ടു കൂട്ടം പായസം
ആഹ
നാരങ്ങ അച്ച നാരങ്ങ മാങ്ങ പിന്ന പാവയ്ക്കാ അച്ച പാവക്കാ പച്ചടി വെക്കും പിന്നെ പിന്നെ ഏത്തപ്പഴം വെച്ച് പച്ചപ്പടി വെക്കും
ആഹ എനിക്ക് പാവക്കപ്പച്ചടിയെ പറ്റിട്ട ഒന്നും വലിയ അറിവില്ല അതെയോ
മം അല്ലേ പാവക്ക പച്ചടി പാവയ്ക്ക മെഴുക്കുപുരട്ടി പോലെ വഴറ്റീയിട്ടെ ഒക്കെ പച്ചടി വെക്കുന്നത്
ആണോ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ കൂട്ടിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ നല്ല രസ കൂട്ടാൻ
ചെയ്യാനുള്ള കാര്യമേള്ളു
അതെയോ
മ്മ്
ഞ നമ്മള അതിനെ പറ്റി ട്രൈ മെനകെട്ടിട്ടില്ല
ആഹ ആ
അതാണ് കാര്യം
പിന്നെ വെള്ളരിക്ക വച് പച്ചടി ഇതൊക്കെ വെക്കു അന്ന് അന്ന് തിരുവോണത്തിന്റെ അന്ന് കൊറെ വെറൈറ്റി കറികളൊക്കെ കാണും
അത് തന്നെ ആ പിറ്റേന്ന് അവിട്ടത്തിന്റെ അന്ന് ഒരു പഴങ്ങഞ്ഞീം
അവിട്ട അവിട്ടത്തിന്റെ അന്ന് ആ പഴങ്കഞ്ഞി കാണത്തില്ല രാവിലെ എന്തായാലും അന്ന് ഞങ്ങള് ബീഫോ എന്തേലും വാങ്ങിക്കും
അല്ല ഇ നേരത്തെയൊക്കെ അങ്ങനെ ആരുന്നല്ലോ തിരുവോണത്തിന്റന്ന് ബാക്കി വന്ന സാധനങ്ങളെല്ലാം കൂടെ പിറ്റേന്ന് അവിട്ടത്തിന്റെ അന്ന് രാവിലെ പ ഴങ്കഞ്ഞി ഇല്ല്യയോ
ആ ആ
ഉ
പിന്നെ
പിന്നെന്താണ് വിശേഷം
എന്തായാലും മറ്റേ അത് ഓണത്തിന് ഇങ്ങോട്ടെങ്ങാനും ഇങ്ങോട്ട് വരുന്നെങ്കി വരാം
ആ വരുന്നുണ്ട് വരാം വരാം തീർച്ചയായിട്ടും വന്നിരിക്കും ആ അതാ ഓണത്തിന് നമ്മളൊരു കറക്കം ഉണ്ടല്ലോ എല്ലാടെത്തും
ആ ആ
അപ്പൊ വരുന്ന വഴിക്ക് കേറാം
ആ ആ
ആ
ആ
ഉ
ഓണം എന്തായാലും കേരളീയരുടെ വലിയൊരു ഉത്സവം അല്ലേ ഏറ്റവും ദേശീയ ഉത്സവല്ലേ എല്ലാവരും ആ ആചരിക്കുന്ന ഒരു ഉത്സവല്ലയോ
അത് തന്നെ
ഉം
വരാം ഉം
ഏറ്റവും കൂടുതൽ കടക്കാർക്കൊക്കെ ഇഷ്ടം പോലെ അന്നാ അവർക്കൊരു സന്തോഷം മഴയൊന്നും ഇല്ലെങ്കിൽ കൊള്ളാം
അത് തന്നാന്നോ ഈ തുണിക്കടകളിലൊക്കെ എന്തോ തിരക്ക് തന്നെയാണെന്നറിയാവോ രാത്രിയായാലും കട അടക്കത്തില്ല
ഉം
പിന്നെ ഒരു പത്ത് ദിവസത്തെ വെക്കേഷനും അത് പെ ട്ടെന്ന് ദാ പറയുന്നതിന് മുന്നേ ഒരു തിരക്കും രണ്ട് വീടുകളിൽ പോയിട്ട് വരുമ്പോഴത്തേക്കിനും വെക്കേഷൻ തീരും
അതാ പറഞ്ഞെ മഴയും കൂടി ഇല്ലെങ്കി തീർന്നു ആ ഇപ്രാവശ്യം മഴയൊന്നും അധികം കിട്ടിയതും ഇല്ലല്ലോ
എന്തോ
ഈ പ്രാവശ്യം മഴയൊന്നും അധികം കിട്ടിയതും ഇല്ലല്ലോ ഇനി ഓണത്തിന്
ആ മഴയൊന്നും ഇപ്രാവശ്യം കിട്ടിയില്ല ഓണത്തിന് തകർക്കാനാരിക്കും ഓണം വെള്ളത്തിലാവാനാരിക്കും
ഓണത്തിന് പാവം പിടിച്ച കച്ചവടക്കാര് ഇഷ്ടംപോലെ സാധനങ്ങളും വാങ്ങിച്ച് വെച്ച് കച്ചവടം ചെയ്യാൻ ഇരിക്കുവല്ലയോ വഴിയോര കച്ച ഉം ഓണ ഉത്രാടത്തിന്റെ അന്നൊക്കെയൊന്ന് റോഡിലോട്ട് ഇറങ്ങണം എന്ത് രസാവാന്ന് അറിയാവോ അറിയാവോ
ആ പക്ഷേ അതിലും നല്ലേ ഈ ഓണത്തിനിടയ്ക്ക് മഴ പെയ്യുന്ന ഓണത്തിന് കുറേ ഒരാഴ്ചക്കൊക്കെ മുന്നേ മഴയൊക്കെ പെയ്തിട്ട് തോന്ന് നിൽക്കത്തില്ലേ പിന്നെ പെയ്യരുത് ഓണം ആകാറാമ്പോഴേ തോരരുത് അപ്പൊ അവിടുത്തെ നമ്മുടെ നമ്മുടെ പരിസരം ഒക്കെ കാണാനൊക്കെ ഒരു പ്രെ പ്രത്യേക രസമായിരിക്കും വെയിലും ആ തണുത്ത മണ്ണും ചെത്തി കളച്ചിട്ടേക്കുന്ന മണ്ണുകളൊക്കെ കാണാൻ നല്ല രസമായിരിക്കും
അതിന്റെ ഒരു മണൊക്കെ ഇങ്ങോട്ട് വരുന്ന മണ്ണ് ഇങ്ങനെ ചെത്തിത്തൽച്ചിട്ട മണ്ണി മണ്ണിൻന്റെക്കെ ഒരു ഒരു പുതുമണം ഉണ്ടല്ലോ
ആ അത് തന്നെ അത് തന്നെ
ആ ആ
മണ്ണിൻ്റെ മണവും നിങ്ങള നാട്ടിലൊക്കെ അവിടെ വീടിന്റെ അടുത്തൊക്കെ തുമ്പ ആയിട്ടുണ്ടോ ആണോ നമ്മുടെ ഇവിടെ വീടി പരി ആ വീടിന്റെ പരിസരത്തേക്ക തുമ്പ ഇങ്ങനെ കിളിച്ചു വരുന്നു
ഇവിടെ തുമ്പ തുമ്പയില്ല കുറെ വെഷച്ചെടി ഇപ്പുണ്ട്
ആണോ
ഉം
ഉം ഉം
തുമ്പ ആവും ആ അത്ത പൂ ഇടാനുള്ള പൂക്കള് പൂക്കള് പൂക്ക
ആണോ ഞാനിപ്പഴേ കുറെ ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കിന് പൂ പിടിച്ചാൻ നല്ലതായിരുന്നു. അത്തപ്പൂ
ആ ആ ആ ആ അപ്പ അങ്ങ് കൊടുത്ത
ആ
ഉം പിന്നെ പിന്നെ വേറെന്താണ്ട്
ഓണത്തിന് സാരിയാണോ അതോ ചുരിദാറാണോ ഇടുന്നെ
ഇപ്രാവശ്യം ഓ ഇപ്രാവശ്യം എടുക്കത്തില്ല ചിലപ്പോഴെ എടുക്കത്തോളു
ആണോ ആ എനിക്ക് ഭയങ്കര ആഗ്രഹം സാരിയക്കെ ഉടുത്തോണ്ട് പോവാനൊക്കെ പക്ഷെ നാണക്കേടാ ഓണം ഒക്കെ ആവുമ്പോഴത്തേനും എന്തായാലും സാരി ഉടുക്കണം ഉം
ഇപ്രാവശ്യം പോ ഓണം ഇല്ലന്ന് പറയാ ഞങ്ങളുടെ ഹസ്ബൻറ് മരിച്ചിട്ട് ഏഴ് എട്ട് മാസം ആ ഉള്ളു അതുകൊണ്ട് ഇപ്രാവശ്യം ഓണം ഞങ്ങള് ആഘോഷിക്കുന്നില്ല ഉം
ഞാനിപ്പ വിളിക്കാവേ ആ